ഹലോ. ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ ണ്ട്, ണ്ട്.
ആ കേക്കുന്നുണ്ട്.
ആ ആ. ഫുഡ് കഴിച്ചോ?
ആഹ
നേരത്തെ കഴിക്കോ?
ഇല്ല നേരത്തെ ഒരു മണി കഴിഞ്ഞില്ലേ?
ആഹ. അതാ സമയത്ത് കഴിക്കോന്ന് കറക്റ്റ്?
ആഹ
ആ ഉം ന്നട്ട് ഇവിടെ സുഖായിട്ടിരിക്കുന്നു. ഉം മഴയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇവിടത്തെ ഇവിടെ വിശക്കുമ്പ കഴിക്കും. അങ്ങനെ കറക്റ്റ് ടൈമിങ് ഒന്നുല്ല.
അങ്ങനെല്ലലെ? എപ്പഴും വാണങ്കെ കഴിക്കാ.
അതെ കഴിച്ചിട്ടില്ല.
ഉം
എന്ത്വായിരുന്നു അസുഖം? ആ ഇപ്പൊ ചേട്ടന്റെ വീട്ടിലാ നിക്കുന്നെ സ്വന്തം വീടെന്നെ ആഹ.
അപ്പൊഈ സ്വന്തംവീടാകുമ്പോ പിന്നെ നമക്ക് എപ്പളും ഇഷ്ടംള്ളപ്പോ കഴിക്കാലോ? ആര് പറയാനും ചോയിക്കാനോന്നുംണ്ടാവില്ലല്ലോ?
ആഹ എല്ല എവിടെണേലും സ്വന്തം വീട്ടിലാണെലും എവിടെണേലും നമ്മൾ വിശക്കുമ്പോ കഴിക്കുന്ന്
ഉം
ആ അവിടെങ്ങനെ? കറക്റ്റ് ടൈമിന് ഇന്ന് പിഈ ചൂട് കിട്ടിയിരുന്ന അവിടെ അങ്ങനെയാണോ പറയാന്നറിയില്ല ചെറിയ മീൻണ്ടല്ലോ?
ആഹ
ആ ചൂട കിട്ടി അത് തോരം വെച്ച് ഇവിടെ പീരന്ന് പറയും പീര വറ്റിച്ച് പിന്നെ
ആ ബത്തലാണോ ഉദ്ദേശിച്ചത്?
മെലിഞ്ഞ ഒരു മീൻണ്ടല്ലോ മറ്റേ നത്തോലി നത്തോലി ആഹ് അതിനിവിടെ ചൂടാന്ന് പറയി
എഹ്
ആഹ് അത് വെ
അത് ങ്ങള് പൊരിക്കാറില്ല വറ്റിക്കാറുള്ള
അല്ല പൊരിക്കാറുണ്ട്
ആഹ് പിന്നെ എന്തായിരുന്നു ആഹ് പിന്നെ മറ്റേ ചെറപയറും മത്തനും കൂടിയിട്ടിട്ട് എരിശേരി വെച്ചു
അത് രസം ണ്ടാവോ?
ആഹ് രസമുണ്ട്
തുവരെ വെച്ചു നോക്കിട്ടില്ലേ അത് അ ഐക്കെന്താ നിങ്ങള് ഇടാറുള്ളത്
അതിനകത്ത് തേങ്ങയും ജീരകവുംവും ചുമന്ന ചെറിയുള്ളില്ല അതും കൂടി ചതച്ചിട്ടിട്ട് മത്തെങ്ങ വേവിക്കും എന്നിട്ട് പയറും വേവിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അതൂട്ട് കടു വറുത്ത്
ആഹ് ചെറുപയറ് വെള്ളത്തിട്ട് പൊതർത്തണോ? വലിയ പയറ്
ആഹ് വല്യ പയര് അത് വ അത് വെള്ളത്തി ആ മമ്പയർ അത് വെള്ളത്തിട്ട് കുതിർത്തിട്ട് ചേന പെട്ടെന്ന് വേവല്ലോ ചേനയല്ലേ ഓ മൊത്തം പെട്ടെന്ന് വേവല്ലോ
ആഹ്
അപ്പം മൊത്തം വെന്തിട്ട് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് പയറ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട്
ആഹ്
ഈ തേങ്ങ ഇതും കൂടി ഇട്ട് പേസ്റ്റ് ആക്കിത്ടുക ഭയങ്കരായിട്ട് അരക്കണ്ട ജീരകം ചൊവന്നുള്ളി
ചെറിയ ജീ
ചെറിയ ചീരക പിന്നെ ഇച്ചിരി തേങ്ങ ചിലരി ഇങ്ങനെ നമ്മൾ മൂപ്പിച്ചു ഇടും തേങ്ങ്
ആഹ്
ആഹ് ന്നിട്ട കടക് വർത്ത്
ഉം
ഉം
അതെ
പച്ചമുളക് ഇടും ചിലര് കുരുമുളക് ഇടും ആഹ് ചെലര് കുരുമുളക്‌ കൂടി ഇടും കുറച്ചും കൂടി ഇരുന് വേണ്ടീട്ട് ഓ പിന്നെ ഇപ്പ യൂട്യൂബ് വന്നേ വന്ന പിന്നെ ഒരോര്ത്തര് ഒരോ പരീക്ഷണങ്ങളല്ലേ
വെച്ചോക്കില്ല മത്തന് മത്തൻ താളിക്കും തളിക്കുന്ന താ ഇഷ്ടം മത്തൻ സ്വന്തം ക്കവുപോ തേങ്ങ അരക്ക്ണെ
ആഹ് ഹ ആഹ്
നിങ്ങൾ പറഞ്ഞാ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം
ആ ട്രൈ ചെയ്ത് നോക്ക് സംശയം ഉണ്ടേൽ യൂട്യൂബിൽ നോക്കിയാ മതി
ആഹ് മമ്പേർ വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇണ്ട് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചക്കാ ആവശ്യം കഴിഞ്ഞപ്പോ ഫ്രിഡ്ജിൽ വെച്ചു വെള്ളത്തീട്ടത് ഏറി പോയി ആഹ് മമ്പേർ ഒറ്റൊക്കെ ഇണ്ടല്ലേ വറ്റ വറ്റച്ചുണ്ടാക്കണേ പച്ചമുളക് ഇട്ട് വേവിച്ചാട്ട് പിന്നെ വറവ് ഇട്ട് എടുക്കണ അങ്ങനൊല്ലോ
ആഹ് മെയ് - മേയുക്ക് പരട്ടി പോലെ ഉം ഉം
അതല്ല രസാ അയിൽ ഞങ്ങൾ തോനേ മസാല ഒന്നും ഇടൂല മുളക് കൂടി ഇടള്ളൂ
അമ്മ അവിടെ അമ്മ കടു വറുത്തിട്ട് പറ്റ വെളുത്തുള്ളിയും മറ്റേ നമ്മള് ചുമന്ന മുളകും കൂടെ ചതച്ചിട്ടിട്ട് ആഹ് വെളുത്തുള്ളിയും കൂടി ചതച്ചി ഇടും ന്നിട്ട് അതിന്റെകത്തിട്ട് മിക്സിയാവും നല്ല കറിവേപ്പിലേ ഉം നമ്മളീ വറവ് ഇടുമ്പളും
അതേപോലെന്ന വെളുത്തുള്ളി ചോന്നുള്ളിയുടി കൂട്ടി വറവിടണം
ആഹ് ആഹ് അതെ അതെ
ഉം നല്ല ടേസ്റ്റ് കിട്ടും
ആഹ് പിന്നെ അവടെ ചെറിയ കുട്ടികളൊക്കെണ്ടോ അതോ
ആഹ് കുട്ടികളുണ്ടേ കുട്ടികളൊക്കെ സ്കൂള് പോയതാ സ്കൂള് പോയത ഒരാള് ഇൻത്ത വാലവാടിയിലാണ് ഇപ്പ ഇവടെ ആരുല്ല ഒരു മോന് ഇവടണ്ട് വല്ല്യേ മോന് ഇവിടണ്ട് ഓന് തരാ ഇന്നലേ ഓം ഇവടെ മേലൊക്കെ വേദനാണ് അറ്ഞ്ഞാണ്ട് ചെറി കുരു പൊന്തി ഹോസ്പിറ്റല് കാണിച്ചു അപ്പൊ നരമ്പു പൊട്ടിയാണ് പറഞ്ഞു അപ്പൊ വടെ റെസ്റ്റിലാള്ള
ആഹ് എത്രേലാ പഠിക്കുന്ന മൂ താള്
ആഹ് ഓം പത്താം ക്ലാസ്‌ലാ
ആഹ്
ഉം അപ്പൊ ഈ എസ് എൽ സി ഒക്കല്ലേ അപ്പൊ ഓന് വല്ലാത്ത ബുദ്ധിമുട്ടായി പോയി
ആഹ് ഹാ ഹാ അഹ് ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ അയിന് കൊഴ
ആഹ് തൊടങ്ങ തുടങ്ങിയൊള്ളൂ പക്ഷെേ നോട്ടും തൊക്കെ കംപ്ലീറ്റ് ആകാം അന്നാന്നത്തെ കിട്ടാഞ്ഞാലേ പോയിട്ട് തന്നെ കുട്ടികള് പഠി ക്ക്നില്ല
അല്ല അത് ഏതെലും ഒരു കുട്ടീനോട് ഫ്രണ്ട് പറയും വാണ്ടല്ലൊ അല്ല ഫ്രണ്ട് ണ്ടെങ്കി വാട്സആപ്പില്ട്ടന്നാതി ഇപ്പെല്ല
ആഹ് ആഹ് ഇന്ന്പ്പ രാവിലെ ഞാൻ ടീച്ചർക്ക് വിളിച്ചു ടീച്ചറോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ടീച്ചറോട് പറഞ്ഞ് അപ്പ ടീച്ചർ പറഞ്ഞത് ഞാൻ വർക്ക് വിട്ട് തരാന്ന് വ് പാടം കഴിഞ്ഞിക്ക്ണ് അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞ്ഞ്ഞി വർക്ക് വിട്ട് തരാറിഞ്ഞു പിന്നെ വേറെ ഏതേ കുട്ടികളോട് ഓന് ഓൻ്റെ ഫ്രണ്ടായി നല്ല കുട്ടികളോട് ചോയിച്ചു വാങ്ങിയാ മതി എല്ലാ വർക്കുകളുംന്നൊക്കെ പറഞ്ഞ്
ആഹ് ഈ ചിക്കൻ ബോക്സിനാണ് ഇങ്ങനെ പറയുന്നേ
ആഹ് ചിക്കൻ ബോക്സെന്നേണ് ചിക്കൻ പോക്സ് അതാ പൊട്ടിയന്നറിയല്ലോ
ആഹ് എനിക്കറിയില്ല ചെല നാട്ടില് ചെല ഭാ ഷകളറിയില്ലല്ലോ
ആഹ് ചിക്കൻ ബോക്സ് ന്നും പറയും ചിക്കൻ ബോക്സന്നേ ഓന് ആദ്യം ഒരു വട്ടം വന്നതാണ് ചിക്കൻ ബോക്സ് സേ അപ്പൊ പിന്നെആഹ് പിന്നെ വരുമ്പള് അത് ഒരുതരാ നെരമ്പും പൊട്ടിയായി മാറും
ആഹ് ഹാ ഹാ ഹാ
ആഹ് അങ്ങെനേണ് അപ്പൊ ഇജി ഇബനെന്ന് പറഞ്ഞെയച്ചാല് ഇഞ്ഞി ചിക്കൻ ബോക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് അത് പകരും
വീട്ടിലെപ്പോ ഇല് ളേ ചെറിയ കുട്ടിയൊക്കെ ഇണ്ടെങ്കി റിസ്കല്ലേ
ആഹ് റിസ്കാണ് ഓനെ ഞങ്ങള് വേറെ റൂമിലായിട്ട് മാറ്റിയതാണ് മൂന്ന് റൂമ്ണ്ട്. ഇവിടെ സ്വന്തം വീടാണ്, പിന്നെ ഹസ്ബൻ്റുല്ല്യാ ഇവിടെ നാ ട്ടില് അപ്പൊ ഞങ്ങളൊന്നായിട്ട് റൂമില് കടക്കാറാണ് ക്ഷേ, ഓനൊപ്പം റൂമില് വേറെ ആക്കി കിടത്തിയേക്കാ പേടിയാണേ ഉം ഇല്ലാത്തോൽക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് വെരും അങ്ങനെ ഇത് പറഞ്ഞത്! ഡോക്റ്റ അങ്ങനെ പറഞ്ഞത്
ഇനി എവിട്ന്ന് കിട്ടിയതാ സ്കൂളിൽ ആർക്കെലും ഉണ്ടായിരുന്നോത്
സ്കൂളില്ല, മദ്രസിൽ ഇണ്ടായിരുന്നു പറഞ്ഞു. ഒരു കുട്ടി ഇന്ന് ലീവായിന്
ആഹാ അങ്ങനെ എല്ലാം വന്നേനി എനിക്കും പ്ലസ്റ്റുന്പഠിക്കുമ്പോ ഇത് വന്നെ വന്നോർക്ക് വരില്ല എന്ന് പറയുന്നത് കേക്കാം
പക്ഷേ നെര്മ്പുംപൊട്ടിയായിമാറും വന്നോൽക്ക്
അതെന്ത് ഞെരമ്പും പൊട്ടി, അതെന്താ വ്യത്യാസം എന്താ
അത്ന്താ നെരമ്പുള്ള ഭാഗത്തായിട്ട് പൊന്തിണ്ടായ് വര്യാന്ന് ഓന് ഒരു വല്ത്തെ ബാത്ത് രണ്ട് ഭാഗത്തും അ മുൻലും പിൻവശത്തും രണ്ടു ഭാഗത്തായിട്ട വന്നേ
ആഹ് മേത്ത് മൊത്തം വരൊ അതോ
ഔവ് ഒത് മേത്ത് ഞാനാദ്യായിട്ട് കാണണത് ഇൻക്കറില കണ്ടിട്ടില്ല ഇവനൊരു വാകത്ത് മാത്രം ലേസം ഒള്ളൂ അത് അങ്ങ് ചുരുങ്ങിപോയാൽ മാറിയാ കയ് ച്ചിലായി നല്ല വേദനേണ്ട്ടോ വേദനേം ചൊർച്ചിലും
ആഹ് ഈ ആരിവേപ്പിലൊക്കെ ഉണ്ടെങ്കി അത് വെച്ചിട്ട് തൂത്താതി
ഓന് ആദ്യന്നെ വന്നത് വേദെനേണ് പിന്നെണ് ഈ കുരു പൊന്തിയത് രാവിലെ പറയ്ണ്ട് ഇവിട്ന്ന് ഇങ്ങനെ വേദെനെട്ക്ക ണ്ട് വേദന എട്ക്ക്ണ്ട് പിന്നെ സ്കൂള് വിട്ടെന്നപ്പണ്ട് ഇവ്ടെ കുരുപ്പൊന്തിയാണ്ട് കാണ്ച്ച് പിറ്റേന്ന് പോയി ഡോക് കാൺച്ചും ചെയ്ത്
ഞാന്തോ ലാക്റ്റോകലാമിന്റെറ്റില്ലല്ലോ വെർട്ടാന്
ആഹ് അത് എല്ലാ ചൊറിക്കുന്നും ഇതി നുക്കെ തർന്നെ അതെന്നേ
ആഹ് അതെ അതെ അതാ ഞാമ്പർഞ്ഞെ ചൊറിച്ചിലിണ്ടായിത് തേക്കുമ്പോ
ആഹ് ഇപ്പൊ എല്ലാത്തിനും അതന്നെല്ലെ തെർന്നേ
അപ്പൊ മോന് ഫുഡ്ഡ് സാധാ ഫുഡ്ഡ് കൊടുക്കാ പറ്റോ അല്ല മോന് സാധ ഫുസ്സാക്കെ കൊടുക്കാൻ പറ്റോന്ന്
ആഹ് ഫുഡ് കൊടുക്കാം പക്ഷേ പൊരിച്ചതും കരിച്ചൊതൊക്കേ ഒന്ന് ഒയിവാക്കാൻ പർഞ്ഞു
ആഹ് അതാഞാൻ ചോയിച്ചേ ഞങ്ങള് പണ്ട് ഇങ്ങെനെ ഇപ്പൊ മറ്റേ ഉപ്പൊഴിച്ച കഞ്ഞീം ഈ ചുട്ടപ്പടൊക്കെ കഴിക്കാൻ പാടുള്ളൂ പറയും ആഹ് ഈഎണ്ണ ആഹ് എണ്ണ അധികം ആഹ് അച്ചാറ് അതൊന്നും കൊടുക്കണ്ടാ പറയും
ഏഹ് ആഹ ചോറ് ഒക്കെ ചോറൊക്കെ കൊടുക്കാറഞ്ഞു
അഹാഹാ
ഉം
പിന്നെ വേറെന്ത്ണ്ട് ഹസ്ബൻന്റേത് സ്ഥലത്താ? ആഹ് അതെ ഹസ്ബന്റേത് സ്ഥലത്താ വർക്കേയ്യുന്നെ?
ഉം സൗദിലാണ്.
ആഹ് എന്റെ ഹസ്ബന്റും അതെ.
നെ
ആഹ് ഇപ്പ രണ്ട്ർഷായി
ഏഹ് ഇതേ അഞ്ച് മാസായിട്ടുള്ളു.
ഓഹ് ഇപ്പൊ ആദ്യാട്ട് പോവാ
ചെറി ആഹ് ചെറിയ അതെ ആദ്യാ ആദ്യായിട്ടല്ല ചെറിയ മോളിള്ളപ്പോം ആദ്യം പോയത്. പിന്നെ കൊറെ കഴിഞ്ഞേനേഷ ഇപ്പൊ പോണത്.
ആഹ് അപ്പൊ കൊറേ വർഷങ്ങൾക്കേഷം പോവാല്ലെ?
ആഹ് ഇവിടപ്പ ജോലി ഇവടൊന്നും വല്ലാതില്ലാത്തോണ്ടെ പോണാ വണ്ടി. ഇവിടെ വണ്ടി മീവണ്ടലായിനി പോവണത് ആദ്യൊക്കെ വല്യ മീനൊക്കെ വന്ന് കയറ്റി കൊണ്ടോണെ
ആഹ് ആഹാ
അങ്ങനത്തെ ദിനാശരി ഇവടെ കൊറവായതോണ്ട് പിന്നെ അങ്ങനെയാണ് ഇപ്പ കേറി പോവാകാരണം പണിയില്ലാത്തോണ്ടൊ അവടെ വണ്ടീലാണ് വണ്ടി ണ്ടീല് ആസ് ഇവട്ന്ന് വ വണ്ടീകാണ് പോയത് ക്ഷേ താൽക്കാലികായിട്ട് ഹൗസ് ഡ്രൈവർ ആയിട്ട് വർക്കെയ്തു പിന്നെപ്പ അയീന്ന് മാറി ക്കണ് ഇപ്പജോലീല്ല ജോലി കിട്ടീട്ട് വേണം ലൈസൻസൊക്കെ എടുത്താട്ടേ.. വലിയ ലൈസൻസ് വേണ അവിടിനി വലിയ വണ്ടികേറണെങ്കില് ലൈസൻസ് കിട്ട്യ ലെ ക്ഷേ ജോലികളൊന്നും ഇപ്പ നിലവില് പറഞ്ഞതൊന്നും കേട്ടില്ല അന്വേഷിക്കണണ്ട്.
ആഹ്.
ഉം ഞമ്മള് അങ്ങനെ
ഈ സ്കൂൾ ഡ്രൈവർ ഒക്കെ ആയിട്ട് കിട്ടുവല്ലോ നല്ല സാലറിയ സ്കൂൾ വണ്ടിയിലൊക്കെ കിട്ട കഴിഞ്ഞാൽ. അപ്പൊ പിന്ന റിസ്കും ഇല്ല രാവിലെയും വൈകിട്ട് മാത്രല്ലേ പോണ്ടു
ആഹ് ഇവിടന്ന് ഇന് നല്ലോ പൈസ ചിലവാക്കി പോയതാണ്. അപ്പൊ നമ്മള് ചെറിയ പണിയൊന്ന് പറയ നമുക്ക് നഷ്ടാണ്.
അല്ല സ്കൂൾ ഡ്രൈവറൊക്കെ ഒരു ലക്ഷോ ഒന്നര ലക്ഷം ഒക്കെ ഉണ്ട് സാലറി.
ഉം പൊയ കിട്ടി കിട്ടണേ
ആഹ് കിട്ടണം അതാ പറഞ്ഞ നല്ലണ്ണം പിടിപാടൊക്കെ ഉണ്ടെങ്കി ഇങ്ങനെ അവസരം ഉണ്ട അറിയാലോ? ഉം. ആഹ് പിന്നെ ഒരു സൈറ്റിലൊക്കെ കേയറി ഇല്ല ഏജൻസിക്കെ ഗൾഫിലുണ്ട് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ആഹ്.
ഉം അങ്ങനേ പിന്നെ വേറെ വേ ഓഹ് സ്വന്തം വീടാ അപ്പൊ ഹസ്ബൻന്റെ വീട് എവിടെയാ?
ഹസ്ബന്റിടെ അടുത്തന്നെ.
ആഹ് ആ അപ്പൊ അങ്ങോട്ടൊക്കെ പോലുണ്ടോ?
ആഹ് അവിടെ അടുത്ത തന്നെ തൊട്ട നമ്മള് നമ്മ തൊട്ട അടുത്തു തന്നെണ്ട്.
ആഹ് അവിടെ ഉമ്മ മാത്രേ ഉള്ള അതോ?
അല്ല ഉമ്മേളച്ചനും എല്ലരും ഉണ്ട്.
ആഹ്ഹാ ആഹ എല്ലാരും കല്യാണം കഴിച്ചോ ആഹ് ശരി ശരി.
ന്ന ശരി.